ഹലോ ഹലോ, ആഹ് കേക്കുന്നുണ്ട്, എന്തൊടുക്കായിരുന്നൂ
ചുമ്മാ ഇരിക്കായിരുന്നൂ, അവിടെയോ?
ഞാനിതാ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുവായിരുന്നു
ആണല്ലേ ഇല്ലന്ന് കൊഴപ്പൊന്നുമല്ലന്ന് പെയ്തൊന്ന ഇല്ല അങ്ങോട്ട് പെയ്തോ
ഇല്ല ഇങ്ങോട്ടും പെയ്തിട്ടൊന്നും ഇല്ല മൂടിക്കിടക്കുക ഉം പിന്നെ വായനേനെ പറ്റി എന്ത് പറയുന്നു
വായനനിപ്പ ഉം അറിവൊക്കെ വർധിപ്പിക്കും
ആ വായിക്കുവ വായിച്ചാൽ വളരും എന്ന് പറയുന്ന അതെ
അവിടന്ന് എങ്ങനെ വായിക്കലൊക്കെ ഉണ്ടോ
ഓ വായനയൊക്കെ ഇണ്ട് ഉം വായിക്കും കഥകളും കഥകൾ കഥകൾ നോവലുകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ട വായിക്കും ഉം ഫ്രീ ആയിട്ട് ഇരി വായിക്കും വായിച്ച കഴിയുമ്പോ എന്താ പറയാ നല്ല അക്ഷരങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന ഇതാവും പിന്നെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് ഓർമ്മശക്തി ഇപ്പൊ നമ്മൾ അധികം വായന അങ്ങനെ അധികം ഒന്നും ചെയ്യാത്ത കൊണ്ട് ഒരു എന്തിനോട് എന്തിനും ഒരു ഓർമ്മ കുറവാണല്ലോ ഇപ്പൊ വായിച്ച കഴിയുമ്പോ വായിച്ച കഴിയുമ്പോ നല്ലൊരു ഓർമ്മ ശക്തി ആദ്യമൊക്കെ ഒരു ഇച്ചിർ ബുദ്ധിമുട്ടാത് ഗ്രഹിച്ചെടുക്കാൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പില്ല വായന വളരെ കുറവല്ലേ ഇപ്പൊ എന്തായാലും ഫോണിന്റെ ഫോണിൻ്റെ റെ ഉപയോഗം കൂടൊണ്ട് ആർക്കും വായന കുറവല്ല വായന വായിച്ചാ നല്ലതല്ലേ വായിച്ച കഴിഞ്ഞാ അറിവുകൾ നേടാനും ആ ഓർമ്മശക്തിക്കും അതെ
ഭാഷാ ശൈലി മെച്ചപ്പെടും
ആ
മനസ്സിനെ ശാന്തമാക്കെ ഒക്കെ ചെയ്യു ച മാര ധാൻ പോത്ത ഉം
വായിക്കുമ്പോള്ള ഉം നല്ല നല്ല നല്ല കഥകളൊക്കെ വായിക്കുമ്പളേ
അതെ
നല്ല ഏ നല്ല സ്വഭാവങ്ങളും പിന്നെ നല്ല എന്താ പറയാ നല്ല ശീലങ്ങളൊക്കെ ഓരോ ബുക്കിലൂടെ വായിച്ചു കഴിഞ്ഞാൽ ബുക്ക് വായിക്കുന്നന് കൊണ്ടുള്ള മെച്ചങ്ങളാണ് നല്ല ശീലങ്ങൾ പഠിക്കുക
അതെ
ഏ പിന്നെ ബുക്കുകളൊക്കെ റൂമുകളിൽ അടുക്കി വൃത്തിയാക്കി വെക്കുക അതൊക്കെ ഒരു നല്ല ശീലങ്ങളല്ലേ എല്ലാം അടുക്കും ചിട്ടയും പഠിക്കുക
അതെ ചിന്തയെ ഉണർത്തുകയും മനസ്സിനെ ശാന്തക്കുകയും ചെയ്യും വായിക്കുന്നതിലൂടെ
അതെ അതെ അതുപോലെ ഇപ്പത്തെ മക്കൾക്ക് വായന കുറവാണ് ലൈബ്രറി ബുക്കൊക്കെ എടുത്ത് വായിക്കാനൊക്കെ കൊടുത്താലും മക്കള് കുറച്ച വായിച്ച് കഴിഞ്ഞ നല്ലോണം നല്ലൊരിതാവും എന്താന്ന് വെച്ച കഴിഞ്ഞാല് ഉം നല്ലരു ഓർമ്മയും ബുദ്ധിശക്തി ശക്തിയും അറിവും ഏഹ് അങ്ങൊക്കെ
ഇപ്പത്തെ കുട്ടികൾക്ക് വായിക്കണം എന്നുള്ള ചിന്തയേ ഇല്ല
ആ വായനയില്ലല്ലോ വായനാശീലം ഇല്ല പണ്ടൊക്കെ വായനാശീലം ഉണ്ടായിരുന്നു ഓരോരോ ചെറിയ ചെറിയ സ്കൂളുകളുടെ മുറ്റത്ത് ചെറിയ ചെറിയ ഈ എന്താ പറയാ ഒരു ചെറിയ ചെിയൊരു ഹട്ട് പോലെ ഒരു വീട് പോലെ ഉണ്ടാക്കിട്ടൊക്കെ കുഞ്ഞി കുഞ്ഞി ഒരു ഇത്ണ്ടാക്കൂലേ അതുപോലെ ഉണ്ടാക്കിട്ട് അവിടെയക്കെ പേപ്പർ വായന അവിടെ എല്ലാം പേപ്പർ കൊണ്ടയിടുമായിരുന്നു എന്നിട്ട് ഓരൊ പിരിഡിങ്ങനെ ക്ലാസിന്റെ ടൈമില് ഫ്രീ ടൈമില് അവരെ വിട്ടി കൈ വിടും എന്നിട്ട് പിന്നെ വായനയായിരുന്നു അന്നേരൊക്കെ അന്നേരമൊക്കെ നമുക്ക് വായിക്കാനും വായനക്ക് സ്പീ സ്പീഡ് ഇണ്ടായിരുന്നു വായനക്ക് അന്ന് പറഞ്ഞ ന്യൂസുകളും കാര്യ എല്ലാം നമ്മള് കാ കറക്റ്റ് നമുക്ക് അറിയായിരുന്നു ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മള് ന്യൂസ് പേപ്പറ് വായിച്ച് നമ്മളെല്ലാം അറിയുവായിരുന്നു ഇന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പറ് വായന കൊറവാണ് പെട്ടെന്ന് ഫോണിലും വരുന്നു അത് നമ്മള് ജസ്റ്റ് അറിയുന്നുഏ അത്രേയുള്ളൂ വായി കുച്ച് മനസ്സിലാക്കുന്നില്ലേ
കട്ട വത്ത മിട്ടി വ
അ
ആ പിന്നെന്താ ഇതിനെ കുറിച്ച് ഇപ്പത്തെ കുട്ടികൾക്കൊന്ന ആദ്യത്തെ വയസ്സായവരക്കെ ഒക്കെ പത്രമൊക്കെ വായിക്കായിരുന്നു ഇപ്പൊ പത്രക്കിടല ഒക്കെ വരുത്തിക്കലൊക്കെ കുറവാണ്
കൊറവാ ആ ഇപ്പ എല്ലാ ഫോണിലല്ലേ രാവിലെ എഴുന്നേറ്റ് ഫോണ് തുറന്ന് കഴിഞ്ഞാൽ എന്താ കാണ എല്ലാം കാണാ ബസ് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വായനേന്റെ ഇത് ഉം
ട്ടല്ലും ഭവയല്ല
പിന്നെ ചെറിയ സ്കൂളുകളിലൊക്കെ ഇണ്ട് വായനേന്റെ ഇതൊക്കെ വായിപ്പിക്കുന്നുക്കെയിണ്ട് ലൈബ്രറി എടുത്ത് പിള്ളേരെ കൊണ്ട് വായിപ്പിക്കുന്നു അന്നിട്ട് അത് വേണ്ട വിധത്തില് പോയിന്റുകൾ എടുത്ത് എഴുതി അത് പിള്ളേര് സ്കൂൾ ക്ലാസ് റൂമില് അവതരിപ്പിക്കുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ഇണ്ട് വായനേന്റെ പക്ഷെ എല്ലാരും ചെയ്യ എല്ലാരും അത് ചെയ്യ ചെയ്യുന്നൊന്നുവില്ല നിർബന്ധം പറഞ്ഞാലും അത അത്ര വല്ല്യ ഏ ഇത് പ്രാ മം ചെയ്യുന്നില്ല വേണ്ട പിള്ളേര് ചെയ്യും അല്ലാത അത്തൂര അതങ്ങനെ അങ്ങ് ആ ഒരു കാഴ്ച്ചേലങ്ങ് പോവും ചെയ്യായികയില്ല ചെയ്യുന്നുണ്ട് പക്ഷെ വായിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് വായിച്ചാൽ നമുക്ക് കണ്ണിനും ഓർമ്മ ശക്തി എല്ലാം നല്ലയിരിക്കും വായന കൊറവാണോ
വായന ഇല്ല ടൈമ് കിട്ടാറില്ല
ആ
ക്കല് കൊറവാണ്
ആഹ് ഹാ
എടക്കൊക്കെ ഇര്ന്ന് വായിക്കര്ണ്ട്.
ആഹ്
പിന്നെ. ഉമ്
ലൈബ്രറി ഒന്നും എടുത്ത് വായിക്കലില്ലാ?
ലൈബ്രറി ആ മേടിച്ച ഒത്തിരിണ്ട്. വായിക്കല് ആ കൊഴപ്പില്ല. ടൈമൊക്കെ കിട്ടുമ്പോ വായിക്കും.
ആഹ് ഹാ
പിന്നെ എന്തെങ്കിലൊക്കെ മ്മള് ഉം ആ ആൾക്കാരൊന്നും ഇല്ലാത്തപ്പോ ഇര്ന്നിട്ട് പൊറത്ത്ക്കോക്കിരിന്ന് വായിക്കാനൊക്കെ
ആഹ് ഹ എങ്ങൻത്തെ കഥകളാ ഇഷ് ടം വായ്ക്കാൻ?
വായിക്കാന് ഏഹ് ഓരോ സ്റ്റോറീസ് ഇഷ്ടാണ്.
ആഹ്
ള് പിന്നെ
മലയാളാ ഷ്ടം? അതോ ഇംഗ്ലീഷോ?
ആ മലയാളം കഥകള് പിന്നെ ഇപ്പന്ന്വെച്ചിട്ടണ്ട വായ്ക്കല് കൊറവാണ്ല്ലോ യൂട്യൂബിലൊക്കെ നോക്കിട്ട് കഥ കേൾക്കാൺല്ലോ ചെയ്യാ.
ആഹ് ഹാ ഹാ എളുപ്പം ല്ലേ
ആഹ്
ഉം വായിക്കണം. വായിക്കാണ്ട് അപ്പൊ അല്ലേല് ഇപ്പ ആരുടെം വീട്ടില് ബുക്കുകൾ കുറവല്ലേ പണ്ടൊക്കെ മനോരമാ മംഗളം നോവൽസ് ബുക്കുകളൊക്കെ ഇണ്ടായിരുന്നു
ആ അതെ കിപ്പൊ പിന്നെ ബു ക്ക് എല്ലാരും വായിക്കലെക്കെ കൊറവാണ്
ആ പണ്ട് കുട്ടിക്കഥകളൊക്കെ ഇണ്ടായിരുന്ന ലോ ഇപ്പത്തെ മക്കക്ക് കുട്ടിക്കഥകളൊന്നും വേണ്ട നമ്മളെല്ലാം ചെറുപ്പത്തിൽ നമ്മളെല്ലാം കുട്ടിക്കഥകളാണ് പല പല
ആ ബാലരമേന്റെ ബേക്കിലുള്ള കഥകളൊക്കേല്ലേ മനോരമന്റെ ഒക്കെ ബേക്കില് ചെറിയ ചെറിയ
ഉം കഥകളുണ്ട് കഥകൾ ആ ആ
ഇവിടെ ആദ്യം വരുത്തിക്കയായിരുന്നു ഇവിടെ ആദ്യൊക്കെ വരുത്തിക്കായിരുന്നു
ആഹ് ആഹ്
ഇപ്പത്ത കുറവാ
ആഹ് ആഹ് ആ ഇനിയിപ്പൊ ഏതൊരു വീഴ്ന്ന വീടുകളിലും കുറവല്ലേ ബൂ ക്കുകളൊക്കെ
പിന്നെ വല്ല എഴുത്തുകാരോ വായനക്കാരോ കവിത എഴുത്തുകാരോ കഥെഴു ത്തുകാരോ അങ്ങനെയൊക്കെ ഉള്ളൂരെ വീടുകളില കൊണ്ടാവും അല്ലാത്തൊരു ത ഒക്കെ കുറവായിരിക്കും
അതെ
അതിന് യു പു യൂട്യൂബ് തുറന്ന് കഴിഞ്ഞാ കഥകളെല്ലാം കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം അത് അടിച്ച് കഥകൾ എഴുതുന്നു വേണ്ട നോ ട്ടില് നോട്ടില് കഥകൾ എഴുതി വെക്കും അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ പഠിക്കുന്നത് ആദ്യം അങ്ങനെയല്ല ആദ്യം നമ്മൾ നമ്മള് കടയിൽ പോകുന്നു കുട്ടിക്കഥകളൊക്കെ വേടി ക്കുന്നു ബുക്കുകളൊക്കെ മേടിച്ചു കൊണ്ട് വന്ന് ഏഴ് വായിക്കുവല്ലായിരുന്നു
അതെ
ഇപ്പ അങ്ങനെ ഇല്ലല്ലോ എന്താണേലും വായിക്കണം വായന നല്ലതാ വായിച്ചാലേ വളരു കേയുള്ളൂ
അതെ ഇ ഇപ്പളത്തെ പിന്നെ വായിക്കലൊക്കെ കൊറവായൊണ്ട്
ഉം വായന കുറവായ കൊണ്ട് ഏഹ് പല ഉം പിള്ളേരെ സംബന്ധിച്ച് എഴുതാനും ഒക്കെ ഇപ്പൊ ഒരു അഞ്ചിലും ആറിലും എത്തിക്കഴിഞ്ഞാലും മക്കൾക്ക് എഴുതാനൊന്നും അത്ര പോരാ വായിക്കുന്നില്ലല്ലോ
അതെ എല്ലാർക്കും ഫോണ് പിന്നെ സ്‌ ഫോണിലുള്ള കഥകള് കേക്കൂലേ കഥകളാണല്ലോ കേക്കില് കൂടു
ആ ഫോണിലുള്ള ക കഥകൾ കേട്ട എഴുതുന്നല്ലേള്ളൂ അല്ലാണ്ട് കഥ വായിച്ച് ഓർമ്മയിൽ വെച്ചിട്ട് പിന്നെ കഥകള് എഴുതുന്നില്ലല്ലോ
ആ ഇല്ല
ആദ്യം നമ്മള് കഥകള് വായിച്ച് അത് ഓർമയിൽ വെ വച്ചിട്ട് നമ്മൾ കഥകൾ എഴുതുയിരുന്നു ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലേ ഇപ്പൊ ഓടി വന്ന് ഫോൺ എടുത്ത് അടിച്ചു നോക്കുന്നു അങ്ങനെ കഥകള് എഴുതുല്ലേ ചെയ്ത പിന്നെ അതി ഇരുന്ന് പഠി ക്കുവാണ് ആദ്യം നമ്മൾ പഠി ച്ചിട്ടായിരുന്നു കഥ എഴുതിക്കൊണ്ടിരുന്ന്.
ഉം
അങ്ങനെയല്ല. എന്താണേലും വായിക്കണം, വായന നല്ലതാണ്. എല്ലാംകൊണ്ടും. ഉം പ്പ ഇനി വായിക്കുവ.
ആ ശരി, ശരി.
വായിച്ചോ.
ആഹ് ശരിയാ. ഏ ഏതാണ്?
ഇന്നത്തെ കാല ആഹ് ഓക്കെ ശെരി എന്നാല്.
നിങ്ങള് ചെയ്യും